ആഹ് ഹലോ എന്താ അർഥാനം
നല്ല അവർസ്ഥാനം എ എ വർയ
നല്ല വർത്തൻ ഡീ സുഖ അങ്ങനെ പോണ ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു തോണി ഗാസൊക്കെ എന്തായിരുന്നു അങ്ങനെ അതൊക്കെ കൈഞ് ഇങ്ങനെ ഇരിക്കാണ്
ഏ എന്ത് ക്ലാസ്സാപ്പച്ചി കേക്കല്
എന്താ കൗൺസിലിങ്ങിന്റെ ക്ലാസ് കൗൺസ ആയി ട്ട് ആ ഇങ്ങനെ ഓൺലൈന ആയിട്ട് ഇങ്ങനെ പഠിക്കണ്ടേ ആറു മാസതെക്കെ കോഴ്സണ് അപ്പ അതപി കദേശം രണ്ട മൂന്ന് മാസൊക്കെ ആയി അപ്പ അതങ്ങനെ
ഫു ഫുഡ് കഴിച്ചോയി
അങ്ങന ഫുഡ് കഴിച്ചു
ഏർ എന്ന എന്തന്ന് സ്പെഷ്യല്
പ്രത്യേക പ്രത്യേൊന്ന ചിക്കൻ കറിയല്ല ചൻ കറിണ്ടുന്നിപ വേറെ പ്രത്യേകിച്ച്
കക്ഷൊന്നും വേണ്ടല്ലോ
ആഹത് ശരി ചിക്കൻ എന്തെങ്കി പിന്നെ സുഖയിട്ട് ചോറ് കഴിക്കാലല്ലേ
ആ അതെ ചിക്കൻ കറി ചോറക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലരസമാണ് ൻ കിട്ട പാട്ടത്
ഞാനോ
ഏ
ആ് നമ്മള് ചിക്കൻ കറി എങ്ങനെണ്ടാക്ക വെച്ചാല് നമ്മൾ ആദ്യം ഒരു കുക്കർ കുർ വില്ല വേറൊലും മതി വെളിച്ചെണ്ണ വഴിട്ട് നമ്മ സവാള ഒന്ന് വരട്ടെ നമ്മള് പിന്നെ നമ്മള് ആ് നമ്മളത പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നമ്മളതിക ഇട്ടിട്ട് ഒന്ന് വാട്ടിയ എടുക്കുക അതേപോലെ തന്നെ തക്കാളിട
ഉം
നല്ലോണം അത് വാടി വന്നന് ശേഷം
ഉം
സാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മ ചിക്കന് ഇട്ട കൊടുക്കുക നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കൽ പിന്നെ സ്പെഷ്യൽ ആകുമ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ എടുക്കാറാണ് പതിവ് നിങ്ങളെ അവിടെ എങ്ങനെ ഇണ്ടാക്കല്ല ചിക്കൻ കറി
ആ ഒന്നട് സിങ്കാര് പറ രീതിയില ഉണ്ടാക്കും കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറപ്പരൊക്കെ തന്നെ ഉണ്ടാക്കും ഉള്ളിയൊക്കെ വാട്ടി കുറച്ച ഉപ്പൊക്കെ ഇട്ട് എടുത്താ വേഗം ആ ഒരു ഉള്ളിയ ഒന്നന്ന് വാ കിട്ടും പിന്നെഇഞ്ചി വർത്തുള്ളി തക്കാളിയ മുളകും കറിവേപ്പില ഒക്കെ ഇട്ട് നല്ലന്ന് സോർട്ട് ചെയ്തിട്ട് ആ മസാല പൗഡേഴ്സ് ഇടാ മഞ്ഞപ്പൊടി മുളകപ്പൊടി മല്ലിപ്പൊടി പൊടി പെരുംജീരകം കുരുമുളക് പൊടി ടേസ്റ്റിനനുസരിച്ച്
ആഹ് ഈ ഫുഡ് ഈ ഫുഡൊക്കെ ഇണ്ടാക്കലുണ്ടോ
ഫുഡ് കുറവാണ് അല്ലാത്ത ഡ്യൂട്ടീസിനാണ് കൂടുതലായിട്ട് പിന്നെ വീട്ടില് ഉമ്മ ഉണ്ടാവുമ്പോ ഉമ്മ അങ്ങനെ അടുക്കളേലൊന്നും നമുക്ക് പിന്നെ കുക്ക് ചെയ്യാതെ ഒക്കെ എല്ലാവരും നോക്കാണ്ടായതുകൊണ്ടും നമുക്കൊനിനും പോവാനൊക്കെട്ടെ ക്ലാസ്സൊക്കെയുണ്ടായിതണ്ടും അതിന് നമ്മള് അങ്ങനെ വെക്കലില്ല
ആഹ് ആഹ് ശെരി അപ്പ ഇന്ന് ചിക്കൻ കറിയാണല്ലേ സ്പെഷ്യല്
ആഹ് ഇന്നിങ്ങനെ ചിക്കൻ കറിയല്ല അത് ചിക്കൻ കടായി ആക്കിയാ ഉണ്ടാക്കിയത് അതായത് നെയ്ച്ചോറൊക്കൊ ഉണ്ടാക്കണ ആഹ് നെയച്ചോറൊക്കെ ഇണ്ടാക്കണ പോലെ ആഹ് പണ്ട് കല്യാണപ്പൊരയിലൊക്കെ പോകുമ്പോ കിട്ടുവല്ലോ നെയ്ചോറും ചിക്കനും കൂടേ നല്ല ടേസ്റ്റ് ആണ് അതേപോലൊക്കെ നെയാച്ചോറൊക്ക് ചിക്കൻ ശാലോ ഫ്രൈ ചെയ്താലും ചെറിയ രീതിയിൽ പോ
ഓ ഞാൻ വരണ്ടേ ലീസ അന്റെടുത്തേക്ക് ചിക്കൻ കറി കഴിക്കാന്
ആയിക്കോട്ടെ പറഞ്ഞിട്ട് വന്നാ മതി
ആഹ് ആയിക്കോട്ടെ പറഞ്ഞിട്ടന്നെ പറഞ്ഞിട്ട്
ഉള്ളിയൊക്കെ വാട്ടി പൊരിച്ച് ചിക്കന് തക്കാളിയൊക്കെ ജ്യൂസടിക്കണം ഈ കടായി ആവുമ്പോ അങ്ങനെ പേസ്റ്റ് ആയി നിക്കണോല്ലോ
അതെ അതെ നമ്മള് പൊരിച്ച് ആ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോളാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടി നമുക്ക്
അതായത് എസ്പെഷ്യലി നമ്മള് കടായുംകൂടെ വെക്കണോണ്ട്
അതെ ആ അതെ അതാ ആ ഒരു അതിന്റെ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും.
വേറെ എന്തൊക്കെ ഫുഡാ ഉണ്ടാക്കാറ്
സ്പെഷ്യലായിട്ട് എന്തേലുമൊക്കെ ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും ഐസ്ക്രീംമോ പുഡ്ഡിംങ്ങോ ആഹ് ഹാ ബിരിയാണി അങ്ങനൊക്കെ
ഐസ്ക്രീം ഒക്കെ ഒണ്ടാക്കാറുണ്ടോ
ആഹ് ഐസ്ക്രീം ഉണ്ടാക്കലുണ്ട് വിപ്പിംഗ് ക്രീമ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവടെ ബീറ്ററുണ്ട് അപ്പളാണ് വിപ്പിംഗ് ക്രീം ഒക്കെ വീറ്റ് ചെയത് കണ്ടും മാങ്കോ മാങ്കോ സീസൺ മാങ്കോ പളുപ്പൊക്കെ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കും ഫീസറില് അപ്പം പറ്റുന്ന സമയത്ത് ജ്യൂസോ അതെ അതെ കേക്ക് ഉണ്ടാക്കി ഹൽവ ഉണ്ടാക്കി ജാം
ഐസ്ക്രീം ആക്കണ്ടാക്കീട്ട്
ആ അതെ ബിസിനസ് രീതിൽ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണത് അടിച്ച് ഇതുവരെ ഇതുവരെ ആലോചിച്ചിട്ടില്ല ഇനിയത് ഭാവിയില് അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ
അല്ല അതൊക്കൊരു ആ അതൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് നമ്മള്
ആഹ് വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാം
ആ അതെ അതെ അതും പിന്നെ നമ്മൾ ആ നമ്മളെ ആ ഫ്രഷ് മാങ്കോസ് ഒക്കെ ഉണ്ടാവുമ്പോം നമുക്ക് അങ്ങനത്തെ ഓരോരോ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് സെയിൽ ചെയ്യുമ്പോ നമുക്കത് നല്ലൊരു വരുമാനം തന്നെ
അതായത് നമ്മൾ ഉണ്ടാക്കി കൂടി കൊടുക്കുമ്പം നമ്മുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ
പിന്നെ മാങ്കോ സീസൺ ആയിക്കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി മാങ്കോ ക്ക് മാങ്കോ കൊണ്ട് അമക്ക് ഉണ്ടാക്കാലോ പുഡ്ഡിംങ്ങ് ആവട്ടെ ജ്യൂസ് സ് ഐസ്ക്രീം സ് ജാംമ് അങ്ങനെ എന്തൊക്കെയുണ്ട്
ജാം സ്ക്വാഷ് എല്ലാം ഉണ്ടാക്കാം മാംഗോ കൊണ്ട് ഒക്കെ മധുരത്തിന്റെ ഐറ്റംസ് ആണെന്നുണ്ടോ ഈ ഷുഗർ കട്ട ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മധ ഷുഗർ ആഡ് ചെയ്യാതണ്ടാക്കി ഒ ഹെൽത്തി ആണ് ആ ഒരു ടേസ്റ്റ് അഡ്ജസ്റ്റ് പൊടി ത് നല്ലതാണ് ഹെൽത്തിയാണ്
ആഹ് ശരി ശരി ഇപ്പ മാങ്കോ സീസൺൊക്കെ കഴിഞ്ഞൊണ്ട്
ഇപ്പൊ മാംഗോ സീസൺ ഒക്കെ കഴിഞ്ഞോണ്ട് മാംഗോസ് കിട്ടൻ ഇപ്പൊ പണിയാണ് പിന്നെ ബേങ്ങോ ഉള്ള സമയത്ത് കൊറെേ ഫ്രീസറി സ്റ്റോർ ചെയ്ത്
അത് തരു നല്ല കാര്യമാണ് ഇപ്പൊ മാങ്കോ സീസൺ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യ
ആഹ് നമ്മൾ ആഗ്രഹം വരുമ്പ നമുക്ക് കഴിക്കാലോ അപ്പം
കാര്യണ്
ഒരു മൂന്നാല് വസ അങ്ങനെ മേഘന്റെ പളുപ്പ് മാത്ര എച്ചീന്
ആ
അപ്പൊ അതിന്ന് ജ്യൂസ ആക്കണെങ്കിലോ ഐസ്ക്രീമോ ഫു ഡിങ്ങോ ജാമോ എന്താക്കണെങ്കിലും ഒ ത വേ തിളപ്പിക്ക മിക്സിയിലട്ട അടിച്ച ആ ഒരു പൾപ്പ് റെഡി പിന്നെ അതിനനുസരിച്ചിട്ട് വേണ്ട നമ്മൾെന്താ ഉണ്ടാക്കണ്ടേന്ന് വെച്ചാല് അതിനന്നുസരിച്ചുള്ള സാധനങ്ങിട്ടാണ്
ജാമ് എങ്ങനെ ഉണ്ടാക്കിത് മാങ്കോന്റെ ജാമ്
ആതെന്നെ
മാങ്കോന്റെ ജാം എങ്ങനെയന്നന്ന് ഉണ്ടാക്കിയന്ത
മാങ്ങോന്റെ ജാം മാങ്ങോന്റെ പുൽപള്ളി ആദ്യം നല്ലോളം എടുക്ക സ്കില്ല് പെടാതെ ഇതൊക്കെപ്പ നല്ലോണം എന്താ മിക്സിയിലിട്ട് അരച്ച് നല്ല തിൻ ഫൈൻ പേസ്റ്റക്
പിന്നെപ്പ ഈ കോ മാങ്ങ പോലത്തെ മാങ്ങൊക്കെയാണ് നമ്മൾ എടുക്കണ എന്നുണ്ടെങ്കില് ആ ഒരു പഠിപ്പ് ന്റെ ആ ഒരു ദ അരിക്കേണ്ടി വരും കാരണം ചിലപ്പോ എന്താ ഈ ഒരു മാങ്കോസിന്റെ ആ ആതും പേരൊക്കെ
ആഹ ശരിയാ ആഹ കോമാങ്ങ ആവു മ്പോ ആ ഒരു പ്രശ്നംണ്ട്ല്ലേ നമുക്ക് അ അതിന്റെ ഒരു ആര് നല്ലോണം മുന്ന് ക്ക് നിക്കൂല്ലേ
അതെ കോ മാങ്ങ പോലത്തെ മാങ്ങ എക്കണുണ്ടെങ്കില് അങ്ങനണ്ട അപ്പൊ നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാ അല്ലെ അല്ലെങ്കിൽ ആ ഒരു ഐസ്ക്രീം ഒരു വെയില് നല്ലോണംക്കല് പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് നമ്മള് പാനിലിട്ട് തിളപ്പിച്ച് ത് കുറുകി വര്നനുസരിച്ച് ലമൺ ലെമൺ ജ്യൂസ് വക്കാം ലെമൺ ജ്യൂസ് ആണ് നമ്മള ഇതിന്റെ പ്രസർവേറ്റീവ ആയത് കാരണം അത് കേട് കൂടാതെ നിക്കാൻ വേണ്ടി അ നാരങ്ങന്റെ പര ഒരു മുഴുവനായിട്ടും ഒപ്പിച്ച് ഒഴിച്ചു കൊടുത്താറത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും
ആ അ ഈ ഇപ്പം സ്റ്റോറി ഉണ്ടോ ഉണ്ടാക്കിട്ട് അങ്ങനെ
ആ ഇക്ക സ്റ്റോർ ചെയ്തിരുന്നു മേഗോ പൾപ്പൊക്കെ അതൊക്കെ കഴിഞ്ഞു
ഓ അത് ശെരി ഇനിയിപ്പോ അടുത്തത് ഇണ്ടാക്കണല്ലേ
ആ ഇനിയിപ്പ അടുത്ത് പൾപ്പ് നമ്മള് എടുത്തിട്ട് അത് നമുക്ക് ജാമോ
ആ
ഷോക്കാക്കി മാറ്റണം
മാംഗോന്റെ സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് മാഗോ കിട്ടാത്ത ആ ഒരു ടൈമിലൊക്കെന്ന ഫ്രീസ് ചെയ് ക്കെടുത്ത്
ആ ആ പറ്റും പറ്റും ഉം മാങ്ങാന്റെ പൽപ്പ് നമുക്ക് എ നമുക്ക് ആഗ്രഹ ള്ള സമയത്ത് കഴിക്കാല അങ്ങനെ നമ്മോക്കുകയാണെങ്കി ഇല്ലാത്ത സ ഉണ്ടായ സമയത്ത് നമ്മള എല്ലാർക്കും നമ്മള് ഫീസം കൊടുത്തിട്ടുണ്ട്
അത് അപ്പ നമ്മള് ആ മാംഗോ ഉള്ള ടൈമിൽ നമ്മൾ അങ്ങനെ ചെയ്തൊണ്ട് ഇപ്പ നമുക്കൊരു നല്ലൊരു കാര്യയില്ലേ മാങ്കല്ലാത്ത ടൈമിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റ പറ്റും എന്ത
ഉം
പിന്നെ എന്നിട്ട് ഈ മാങ്കോന്റെ വേറെ എന്തൊക്കെയ ഐറ്റംസാ ഉണ്ടാക്കീനെ
മാംഗോ കലിവ്ണ്ടാക്കിരുന്നു ഇലിവ
ആ അത് ശരിയാ അല് എല്ലാം ഉണ്ടാക്കൂല അപ്പൊ
എല്ലട്ടാക്ക മേങ്കോ കൊണ്ട് ഉം മാഗോ സീസൺ ആയത കൊണ്ട് നമുക്ക് നല്ല സുലഭമായിട്ട് കിട്ടിയതൊണ്ട് എന്തെങ്കിലൊക്കെ ഇന്ട്രസ്റ്റിങ് ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാ എന്നുള്ള എല്ലത്തിും ഡ്രസ്സിങ്ങ ആയിട്ട് ഉണ്ട കൊടുൽപരമായി എത്തും ചെയ്യും അവർക്ക് മാങ്കോ പൈശ പൈ മടുത്ത് മടുത്താലും അങ്ങരു വര ചേഞ്ച് ചെയ്യുകയും ചെയ്യാം
ആ അത് ശരിയാ ആ മാങ്കോ ഉള്ള ടൈമില് നമ്മുക്ക് എന്തു ഉണ്ടാക്കാലോ അല്ലെ ഇഷ്ടം പോലെ മാംഗോസ് ആകുമ്പോം പലവിധം വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കാം
പക്ഷെ എല്ലാ നാട്ടില ഇത മാഗോ ഉണ്ടായിട്ടുണ്ട് എല്ലാ വീട്ടിലും മാംഗോസ്സൂ ണ്ട്
അത് ശരിയാണ് പിന്നെ ഇപ്പ കടകളിലും എല്ലോടത്തും മാങ്കോസ് സമയം കഴിഞ്ഞാല് മാങ്കോസിന്റെ ആണല്ലോല്ലേ ഉം എന്നിട്ട് ന്റെ വീട്ടില് എത്ര തൈയുണ്ട്
രണ്ട മൂന്ന് തൈയുണ്ട് മൂന്നാല് തയ്യുണ്ട്
ആ അത് ശരി എന്നിട്ട് ആ തൈയിലൊക്കെ ഫുള്ള് മാങ്കോസ് ഉണ്ടോ
ആ ഉണ്ടായിരുന്നു ഇപ്പല്ല
ആ ഓക്കേ
മ ശെ
ആ ഓക്കെ